ഡാ
ക്കണ്ട്
എന്താ വർത്താനം
നല്ല വർത്താനം സുഖാണ് കൊഴപ്പൊന്നുല്ല
ആഹ്
ഉം ചായുടി കയിഞ്ഞോ
ഇല്ല നിങ്ങടെ ചായകുടി കയിഞ്ഞോ
ആഹ ഞാൻ ചായ കുടിച്ചു ആറ് മണിയായില്ലേ അപ്പ നിങ്ങള ഇപ്പ നേരത്തെ കുടിക്കൂല്ലേ
എന്തേ കുടിക്കാന ആവുന്നുള്ളൂ ഉച്ചക്കുള്ള ഭക്ഷണം വൈകിയേനു കഴിച്ചത് ടൈം ഒന്നുമല്ലങ്ങനെ ചായ പിടിക്കുന്ന തോന്നുമ്പോ കുടിക്കും
ഉ ആ കുട്ടികളെ സ്കൂളന്ന് വരാനൊന്നുല്ലേ
ഇല്ല ഇല്ല ഞാൻ സ്റ്റുഡൻ്റാണ്
അതെ
നിങ്ങക്ക് കുട്ട്യള് ഇണ്ടോ
ആഹ എനിക്ക് രണ്ട് കുട്ടികളുണ്ട്
അതെയോ പഠിക്കാ
ആ മൂത്താള് ഏഴിലാണ് രണ്ടാമത്തെ ചെറിയോന് ഏഴ ഒന്നിലാണ്
അതെയോ അപ്പൊ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ണ്ടാവുലേ
ആഹ രണ്ടാലും ക്ലാസ് കഴിഞ്ഞ് വന്ന് ചായക്കെ കുടിച്ച് കളിക്കാൻ പോയി
മഴ ഇല്ലാത്തൊണ്ട് അവിടെ മഴുണ്ടോ
ഇല്ലാ ഇന്നും ഇന്നലെ ആയിട്ട് നല്ല വെയില മഴ പോയ പോലെ ടെ വെയിലാ നല്ലൊരു ചാറില് പോലും ഉണ്ടായിട്ടില്ല ഇല്ല നല്ല പൊട്ടി തറച്ച് വെയിലാ
അതെ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഉണക്കാനായി
ഉം കൊറച്ച് ദിവസത്തെ കൂ ആയാലും അങ്ങനെ ഇട്ടതായിരുന്നു ഇപ്പഇന്നും ഇന്നലെക്കെയായിട്ട ഒക്കെ ഉണക്കിയെടുത്തു
അതെ നമ്മള് അകത്ത് ഫാൻന്റോട്ടിൽ ഇട്ടാലോ ണങ്ങുന്നുുണ്ടല്ലോ ആ ഒരു സ്മെല്ല് പോണേ വെൽ തന്നെ കൊള്ളണം
ഉം വീടിന്റെ ഉള്ളിൽ വൃത്തില്ല അതെ നമ്മള അയാലും മട്ടക്കാണെങ്കിലും വീട്ടക്കിട്ട് വരുമ്പോൾ ഒരു എന്തോ ഒരു പോലെയനാ ഡോയി വായപ്പൊര് വെളിച്ചം
ആ അതെ ഒന്നായി തിങ്ങി കൂടിയാ മാറി നിക്കൂ പിന്നാണെങ്കിൽ മഴ ആയതുകൊണ്ട് ഈച്ച ഭയങ്കര നമ്മളെത്ര തൊടച്ച് വൃത്തിയാക്കിയാലും ഈച്ച ഉണ്ടാവും
ഉം ഈച്ചണ്ടാവുംഇവിടെ ഇവിടെ ഈ ഇഈച്ചടിന്റെ ആവശ്യംമല്ല ഇല്ല കൊതുക്അല്ലാ ഉണ്ട് ഇഈച്ചട വല്ലാതെ അങ്ങോട്ട്
ഇവടാ കൊതുക് കൊതുക്ണ്ട് നിങ്ങള ചക്കയും മാ ചക്കൊക്കെ ഉള്ളതൊണ്ട് ചക്കയൊക്കെ ചീഞ്ഞ് ഇങ്ങനെ പൊട്ടി നിക്കുവല്ലോ അത് കാരണവും കൊതുക് ഉണ്ടാവും നിങ്ങളവിടെ ചക്കി മാങ്ങെ കിട്ടിലണ്ടോ
ഉം ചക്കയും മാങ്ങിയൊക്കെ ഉണ്ട് നല്ല ചക്ക വല്ലാ അതണ്ട് ഇവിടെ അടു കയറ്റാണ് തോന്നുണ്ട് ഈച്ചശല്യം ഇപ്രാവശ്യം വല്ലാതില്ല ചക്കെമാങ്ങൊക്കെ നല്ല കണ്ട് നമ്മള് തിന്ന് എന്നാ നല്ല ഇണ്ടാവും അല്ല
ആ ആ ഇങ്ങള് ചക്കക്കൂട്ടാനൊക്കെ ഇണ്ടാക്കല്
ഉം തക്ക കൂട്ടാ വെ ക്കും ഞാന് ഇബടെ ഇമ്മാക് ക് അമ്മായ്മ്മാക്കെ നല്ലെഷ് ട ചക്ക കൂ ടാണ് അപ്പ ഞാ ചക്കെട്ട്യാ എപ്പ്ളും പച്ചച്ചക്കെട്ട്യാ ഓ കൂട്ടാവെക്കും
ആ ഇവിടെ ചക് പൊരിക്കലൊക്കെണ്ടോ ഞാ ഇപ്പ ഡിഗ്
ചക്ക ഞാ പൊരി ക്കു പ്രാശം അതെല്ലേ ഡിഗ്രി തേ ഫുള്ള് കൈഞ്ഞു തേടിയറും കൈഞ്ഞു ഉം പിന്നെ വീ
അയ്കൂലെ ട്ടത്തി രണ്ടനിയത്തി എങ്ങനെ
ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞിരിക്യാണോ ചൊയ്
അതെ അതെ ഡിഗ്രി കഴിഞ്ഞിട്ടിപ്പോ വൺ ഇയറ് കൈഞ്ഞിപ്പോ എ ക്കൗണ്ടിങ് പഠിക്കാനും അഡ്മിഷന് ഇട്ത്തിക്കാ അട്ത്ത മാസം ക്ലാസ് സ്റ്റാർട്ടെയും
ആ ആ ആ ശെരി
ആ
ഉം പണിയ വെല്ല്യെ പണി കുട്ട്യേള് സ്കൂൾ ട്ട് വന്ന് ഓലൊക്കെ ആക്കി ഓൽക്ക് ചായൊക്കെ കൊട്ത്തു
ആ ഇങ്ങള് രാ ഇങ്ങള് രാത്രി ഭക്ഷണൊക്കെ എങ്ങനേ ഉച്ചക്കത്തെ എട്ക്കല അതോ രണ്ടാ
ആ ര ഉച്ചക്കും ഇമ്മിം ഇപ്പേയൊന്നു ഇവ്ട് ടെല്ല ഇവരൊക്കെ തറവാട്ട്ലാണ് ഇപ്പ ഞാങ്ങളും ഇബ്ടൊക്കെ ഞങള് രണ്ട് കുട്ടികളും ഞാനും തന്നെ ഉള്ളു അപ്പൊ ആർക്ക് ചൂടുള്ളത് കാണന്നൊന്നും വെല്യ നിർബന്ധോനില്ല മ്മള് ചോറൊക്കെ കുറവുള്ള ദിവസങ്ങൾ
ആ ഒരു നാട്ടിലന്നെ ഓല് ക കൽ അ കല്ലുമ്മണ്ടില് ഡ്രൈവറായിട്ട് പോവാ രാവിലാറ് മണിക്ക് പോയാ വൈകുന്നേരം ഉം ലോടിനനുസരിച്ചിട്ട് ആറ് മണി ഏഴ് മണിയെക്ക ആയിട്ടെ വര്യ
ആ ആ
ങ്ങനെ കൊയപ്പൊന്നുല്ല ഉച്ചക്ക് വെ
ചോറന്ന ണ്ടാക്കല്േ
ആ ചോറള്ള ദിവസം ചോറന്നെണ്ടാവും അത് കൊറച്ച് കമ്മിയാവെ ഞമ്മക്ക് ന്തേലും പരിപാടികളൊക്കെ ഉച്ചക്കൊക്കെണ്ടാവല്ലോ അങ്ങനെ പോയ ദിവസങ്ങളിലൊക്കെ എന്തേലും ചപ്പാത്തിയോ ദോശെ അങ്ങനെന്തെലും കടി ണ്ടാക്കും ങ്ങള് കുട്ടികള് പൊറത്ത് പോയിട്ട് ഫുഡ് ന്തലും ആ വാങ്ങല്ലുണ്ട് കുട്ടികളെന്തേല്ക്കെ പറഞ്ഞാലേ
ഇപ്പൊ കുട്ടികൾക്കൊക്കെ അതായിക്കുവല്ലോ ഇഷ്ടണ്ടാവാ
ആ ഒരാഴ്ചൊക്കൊന്നത് കഴിഞ്ഞാതന്നെ ഓല് തൊടങ്ങും എന്തെങ്കിലും വാങ്ങ് എന്തെങ്കിലും വാങ്ങാച്ചിട്ട്
ഇവിടെക്കാങ്ങനെത്തന്നെ
ആ
അത് ശീലായി കയിഞ്ഞ പിന്നെ അത് ഏ പൊറത്തു പോയി ആഴ്ച്ചേല് ഒരു വട്ടെങ്കിലും നമ്മൾ പൊറത്തു പോയി കയ്ച്ചില്ലെങ്കില് എന്തോ എടങ്ങേറാവും
ആ ഞമ്മക്ക് ഇത് രാഴ്ചങ്ങോട്ട് ചോറും ഞമ്മളെ വീട്ട്ത്തെ ഭക്ഷണംക്കെട്ട് കയിച്ചാല് ആ ഇതട് ച്ചാ പിന്നെ നമുക്ക് ഒരഞ്ചാറീസം കഴിഞ്ഞ ടങ്ങു എന്തെങ്കിലും അങ്ങനത്തെ തിന്നാ ട്ടൊരു പൂതി
കേക്കുന്നില്ലേ
ആ കേക്കാണ്ടല്ലോ അങ്ങട് കേക്കണില്ലേ ഹലോ
ഹലോ
ആ കേക്കാല്ലേ
ഹലോ കേക്ക്ന്നില്ലേ ഹലോ കേക്കുന്നില്ലേ ഹലോ നെറ്റ് കണക്റ്റിങ് പോയതാണോ ഹലോ
അലോ ഹലോ ഹലോ കേക്കാല്ലാ? ഹലോ.
അലോ
ആഹ് കേക്കാല്ലേ ഹലോ. ഹലോ.
അലോ കേക്ക്ന്നില്ലേ?
ആഹ് കേക്കാണ്ട് അങ്ങട്ട് കേക്കാല്ലേ?
പൈസ
കേക്കാല്ല.